ഹലോ ഹലോ, ആഹ കേക്കുന്നുണ്ട് എന്താ വിശേഷം ഇവടെണ്ട്.
എന്താ വിളിക്കാഞ്ഞേ
അതോ വേറൊരു കോളിലായി ഞാനേ ആ തിരക്കിന്ന് ഞാൻ കോ കോ ഒപ്പം പഠിച്ച് ഒരാളായിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിക്കിനു
ആഹ്
ഇപ്പൊ വെച്ചു ഞമ്മളിങ്ങനെ ഫ്രീ ആയിരിക്കുമ്പോളല്ലേ ആ ഭക്ഷണം കഴിച്ചു ഫ്രീ ആയിരിക്കുമ്പോള്ളല്ലേ നമ്മള് ആർക്കെങ്കിലും ഇങ്ങനെ കോള് ചെയ്യാ ആ എന്നിട്ട് ഇപ്പം എന്താ പരിപാടി എന്തെങ്കിലും വർക്ക് ചെയ്യുണ്ടോ
ഇല്ല ഞാൻ പഠിക്യാ
ഉം ഡിഗ്രി
ആഹ് അത് ശരി
ഇങ്ങളോ
ഞാ ഹൗസ് വൈഫ് ആണ് പഠനൊക്കെ കഴിഞ്ഞ്
ആ പിന്നെ ഒന്നിനും നോക്കിലാ
ഇല്ലല്ല
ഉം
പിന്നെ ന്താ ഞാനേ ആ നോമ്പൊക്കെ ഇണ്ടായിനോന് എനക്ക് ഇണ്ടായിനോ
ഓ
ആ
ഞാനേയ് ആ ഇത് മന്തി വച്ചിരുന്നു
ഇങ്ങളെന്തിണ്ടായി നോമ്പണ്ടായില്ലിന്ന്
ഇണ്ട് ബിരിയാണി
ആ അത്‌ ശരി
ഉം ഹും
പിന്നെ ഞാനിപ്പൊ ഒരു ഞങ്ങളിങ്ങനെ ഒരു പെൺകുട്ടിനെ ഇങ്ങനെ തെര ഞ്ഞോണ്ടിരിക്കിനും ബ്രദർനേ
ആ കല്യാണലോചനയിലാണ്
ആ ഞങ്ങക്കോ ഒരു ബ്രദറോള്ളല്ലോ കല്യാണൊന്നും ശരിയായിട്ടില്ല
ഇയാളാപാര്യാജയ്ത്തില് കുട്ടികളൊക്കെ ഉണ്ടോ
എന്റെ പരിജയത്തില് എന്റെ ഒരു ബ്രദറിന് കൊടുക്കാനുണ്ട് അതവിടെ കിട്ടിയില്ല
അക്കും തന്നെയാണ് ഒപ്പം പഠിക്കണോലേക്കെറ്റിയപ്പോ ഞങ്ങളിപ്പോ ഒരു വർഷ ആയിട്ട് ഇങ്ങ തെരഞ്ഞോണ്ട് നടക്കണ്
ആഹ്
ഒന്നും ശരിയായിട്ടില്ല ഇല്ല ഇല്ല അപ്പൊ ഭയങ്കര ടഫ് ആണ് ഞമ്മള് എന്താ പറയാ ഇപ്പയത്തെ പെൺകുട്ടികൾക്ക് ഭയര ഡിമാൻഡ് ആണ്
ആ അതാണ്
ആ അതാണ് പിന്നെ അവർക്ക് വിദ്യാഭ്യാസം വേണം ആയിക്കോട്ടെ അതിന് കൊയപ്പൊന്നൂല്ല ഓന് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ആളാണ്
ആഹ്
ഉം ഡിഗ്രിക്കെ കഴിഞ്ഞാണ് പിന്നെ എന്താ ഇപ്പോൾ ഇരുപത്തി ത്താറവയസ്സിക്
ഹ
ഉം ഇപ്പൊ പെൺകുട്ടികളെല്ലാം നോക്കുവല്ലോ വയസ്സും പഠിപ്പും എല്ലാം നോക്കുവലോ ഉ
കുട്ടികളിപ്പ അങ്ങനൊണല്ലോ
ആഹ അപ്പം കുട്ടികള അങ്ങനെയാണ് ആ ഇപ്പ എല്ലാരും ജോലിയ ആയിട്ട് മതിയ അതല്ല ഈ പഠനം കഴിട്ട് മതിയറി
ആ പിന്നെ കൊറേ ആൾക്കാാര് ഇങ്ങനെ കണ്ട വെച്ചിട്ടുണ്ടാവും
ആഹ് അങ്ങനെയുണ്ട് കൊറെേ ആൾക്കൊരു കണ്ട ചോലണ്ട്പ്പോ എന്താറയോ ഇപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പൊ അഞ്ചാറ് കുട്ടികളെ കാണാൻ പോയി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടേ അതിലെ പിന്നെ അതില് മൂന്ന് കുട്ടികള് പിന്നെ കണ്ടച്ചരു കുട്ടികളാണ് ഞങ്ങിങ്ങനെ കാണാൻ പോകും അപ്പ കാണ ഞൻ പോയിട്ട് അപ്പൊ ഞങ്ങള്ൾ ചോദിച്ച ഞാൻ പിന്നെ രണ്ട് വസ്തു ഒന്നും ഞങ്ങൾ ചോദിച്ചിില്ലേട്ടോ പിന്നെ ഞങ്ങള്ൾ ചോദിച്ച തുടങ്ങി എന്താ ചോദിച്ചും എന്താ പറ ഇങ്ങനെ അഫയർ എന്തെലും ഉണ്ടോ അപ്പൊ കുട്ടികൾ ഇല്ല എന്ന് പറയും പിന്നെ എന്താ പറയാ ഇവിടെ വന്നിട്ട് ഞങ്ങള് പെണ്ണൊക്കെ ഉണ്ട വന്നിട്ട് ട്ട് ഈ പെൺകുട്ടികളെ ഓന്റെ ഇൻസ്റ്റായി് ചോദിച്ചിട്ട് ഓന വിളിച്ച് പറയും നമ്പറിൽ വിളിച്ച് പറയാ അല്ലെങ്കിൽ മെസ്സേജ് ഇടും പിന്നെ ഇങ്ങനെ എനിക്ക് ക്ക് കല്യാണത്തിൻ്റെ താല്പര്യമല്ല പിന്നെ ഞാനിങ്ങനെ വീട്ടുകാര നിർബന്ധി ന് നിന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇടും ആഹ അങ്ങനെയൊക്കെ കൊറെ പ്രശണം ഇത് ആ ആഹ പറഞ്ഞാൽ മതി ആ വീട്ടുകോട് പറയുന്നത് ച കുട്ടിയൊെ ചില കുട്ടിയൊെ പേടികരം വീട്ടുകാരെ എന്ത് പറയാ ഇപ്പത്തെ കുട്ടികൾള അങ്ങനെ ഒരുവിധം കുട്ടികൾക്കൊന്നും അനെ പേടില കുട്ടികൾ നല്ല തുറന്ന് പറഞ്ഞ കുട്ടികളാണ് കാരണം എല്ലാരും ഇത് അങ്ങത്തന്നെയല്ലേ ഇപ്പൊ പിന്നെ ആ ലവ് മാരേജ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ
ഉം
ഉം അപ്പൊ അവര് അപ്പൊന്നും പറയില്ല പിന്നെ അവനക്ക് വിളിച്ചച്ച് പറയും ഇങ്ങനെയാണ് പിന്നെ വീട്ടുകാല നിർബന്ധത്തിന് നിന്നേരയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചച്ച് പറയും
ഉം
പഞ്ഞിപ്പോ ഈവ ഇപ്പോൾ ഈ മാസം അല്ല അടുത്ത മാസത്തായിറ്റവും വരാനായി
ആഹ
പൊന്നെ എവിടെങ്കിലും
ഓർക്കും ആരെങ്കിലൊക്കെ നോക്കി വച്ചാതിും
അത് ഉണ്ടായിരുന്നു കോളേജ് പഠ ച സമയത്ത്ക്കെ അയൊക്ക ഉണ്ടായിു അത്ല്ലാത്തവരുണ്ടാവില്ലോല്ലോ ച
ആഹ ആഹ
കോളേജിൽ പഠിച്ചുന്ന സമയത്തും എനക്ക് ഇണ്ടായിരുന്നു പക്ഷെ ആ കുട്ടിയെ എന്തോ കഴിഞ്ഞു പോയി കല്യാണം കഴിഞ്ഞു പോയി
ഉം
അത്ര ടീപ്പ് ആയിട്ടില്ല ആ സമ്മഹച്ചിട്ടില്ല വച്ചാല് അങ്ങനെയൊക്കെ തന്നെയുംമ്മധച്ച് കല്യാണം കഴിച്ച ന രതിലൊക്കെ തന്നെയയിും
ഓള് വേറെ പോയോ
ആഹ അങ്ങനെയല്ല പ്രത്യേകിച്ച് പോയതന്നല്ല കേട്ടോ അതെന്താ വെച്ചാലേ എന്താ കുട്ടിന്റെ ഉപ്പൊക്കെ നിർ അന്നെ പെട്ടെന്ന് കല്ണം ബേിച്ച് ക ച്ച് വിടാന് അങ്ങനുള്ള ഇതെല്ലാം ആളേനും അപ്പോ ഇവനക്കാണെങ്ക ഒന്ന് സെറ്റില ആയിട്ട് മതിന്ന് ല്ല അഭിപ്രായേനു അന്ന് പാഠന അവ്ടെ പൂർത്തിയാക്കിയാണ്ട് ഒക്കെ സെറ്റിൽ ആയിട്ട് മതി കല്യാണം ല്ലൊരു തീരുമാനത്തിലായിനു അപ്പൊഓൽക്കത്രയും നിക്കാന് വൈറ്റ് ആക്കാനുള്ളതില്ല ഓല് അപ്പൊ അങ്ങനെ വേറെ നല്ലൊരു കല്യാണജന അപ്പ പിന്നെ ഓൻ തന്നെ പറഞ്ഞു പിന്നെ ഓല് നിർബന്ധിച്ചാണെങ്കിൽ ഇത് പിന്നെ സമ്മതിച്ചള അത് സാരല്ലാ നമുക്ക് വ വച്ച് നിർത് പറഞ്ഞ അങ്ങനെ പെരിഞ്ഞത്ന്നെയാണ് അല്ലാതെ വേറെ തേച്ചതൊന്നല്ലട്ടോ അങ്ങനെ പിരിഞ്ഞതന്നെണ്
ന്നാലും സമ്മയിക്കനട്ടോ
ആഹ് അതെന ഓരോര്ത്തർക്ക് ഓരോതല്ലേ പിന്നെ ഓന് അർഞ്ഞാല് എന്താറയാ വിദ്യാഭ്യാസത്തിന് ഇങ്ങനെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് അഹ്
ഏ എന്താപ്പ വർക്ക് എന്താ ചെയ്യുന്നേ?
ഇപ്പൊ മെട്രോയിലാണ് വർക്ക്യ്യണെ ഏ മെട്രോൽ എറിയ എന്താ അംബാസിഡറേക്കാണ് വർക്ക്യ്യാണ്
ആഹ് ആഹ്
ഏഹ് റിയാദില്
ഏടെങ്കിലൊക്കെണ്ടാവും ഒരു പെണ്ണ്
ഇപ്പ ഇണ്ടാവും എവിടലൊക്കെ ആയിട്ട കുട്ടികളൊക്കെണ്ടാവും
ഒന്ന് വേ റെഡി ആവണല്ലേ?
ആഹ് അതാണ് ഇനിപ്പോ വെരുമ്പോ എങ്കിലും എവിടെങ്കിലുംക്കെ പറഞ്ഞച്ചാല് ഇപ്പോ അവിടെ ഒരു കുട്ടിണ്ട്ന്ന് പറഞ്ഞാ അമുക്ക് വന്നിട്ട് കാണം കണ്ടാണ്ടൊക്കെ ശരിയാവാണെങ്കിൽ നല്ലതല്ലേ? ആഹ് ആഹ് പിന്നെ വെരാൻ ആവുബോതിന് ഞമ്മള് നോക്കി വെച്ചാ നല്ലതല്ലേ ഞങ്ങളിപ്പോ കൊറേയിട്ട് ഇങ്ങനെ ഇതാക്ക്ണ്ണ്ട് പക്ഷേ ചെലോല് ഇപ്പഅയ്ന് എല്ലാതും നോക്ക്വ് പിന്നെ ചെലോല് വെയസ് വെയസ് പറി ഇപ്പോത്തെ കുട്ടിയേൾകൊന്നും അതികം വയസ്സകാൻ പറ്റുലല്ലോ രണ്ട് മൂന്ന് വയസ്സക്കെ ആകുമ്പോതന്നെ കുട്ടിയേക്ക് പ്രശ്നല്ലേ വയസ്സ ഏറാൻ പറ്റൂലല്ലോ ഒരേ വയസ് ല്ലോലെ കിട്ടണെങ്കിൽ അത്രയും നല്ലതാണ് അങ്ങനെ ചിന്തിക്ണ കുട്ടിയേളാണ് ആഹ് അപ്പൊ അങ്ങനെ അപ്പവിടെ ഒക്കെ ആയിറ്റ്ണ്ടെങ്കിൽ ഒക്കെണ്ടെങ്കിൽ പറയോണ്ടു ആഹ് ഒപ്പം പഠിച്ചനോൾതൊക്കെ എന്താ കല്യാണം കഴിഞ്ഞതാണോ?
എങ്ങനെ?
ഒപ്പൊ പഠിക്ണ കുട്ടികളത്തൊക്കെ കഴിഞ്ഞതാ
അപ്പം പഠിക്കുന്ന എല്ലാം ട്ടിടാണ്
ആഹ കമ്മിറ്റിടണല്ലേ..........
ഉം...........
ആഹ അതാണ ഇപ്പ നമ്മള ആരങ്കി നമ്പർ ചോദിച്ചറിയും ചോിച്ചിയുമ്പോ ചലപ് ഇപ്പ ആരങ്കിലാണെങ്കിലും പറയുംഓല് കല്യാത്തിന് സമ്മയച്ചനില്ല പഠപ്പ് കഴിഞ്ഞിട്ട് മതി അപ്പ ഞൻ പറയും ഞങ്ങക്ക് അതിന് കൊഴപ്പൊന്നും ഇില്ല കുട്ടികൾ പഠിച്ചോ. അവന് പഠിക്കണ കുട്ടികളേണ് വാണ്ടത് എന്നൊക്കെ പറയും
ഉം
ഏഹ് പഠിച്ചോട്ടെ കുട്ട്യൾക്ക് അതെന്നെല്ലേ വേണ്ടത് ഓന നല്ല അഭിപ്രായക്കാരനാട്ടോ ഓന് പഠിക്കണം ആഹ് പഠിച്ച് ജോലിയായാല് നല്ലതാണ് ജോലിക്ക് താല്പര്യ പോവാൻ താല്പര്യള്ള കുട്ട്യളാണെങ്കില് അങ്ങനെ പൊയ്ക്കോട്ടെ എന്നൊക്കെ അല്ലേ അങ്ങനെയൊക്ക്ള്ള ഒരു ചിന്ത ഉള്ള ആളാണ് ക്ഷേ അതൊന്നും പറ എന്നാലും ആരും പിന്നെതാക്കൂല അവ എല്ലാരക്കും പേടിയാണ് ഇനിയിപ്പോൾ അങ്ങനെ പഠിക്കാ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാല് സ്വഭാവം. മാറിയാലോ ഇനി പറഞ്ഞയച്ചില്ലെങ്കിലോ അങ്ങനെയൊക്കെ ഒരു ഇതില്ലോലാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും
ഇങ്ങളെ അനിയനോ അല്ലെങ്കില് ഭർത്താവിന്റെ
അതല്ല എന്റെ അനിയനാ
ഏ
ഞങ്ങൾക്ക് ഞങ്ങള് നാല് കുട്ടികളാണ് അയില് വലുതാണ് ഞാന്- രണ്ട് അനിയത്തികയാളുണ്ട് അനിയ - കല്യാണ കഴിഞ്ഞ് സെറ്റിലായി പിന്നെ ഈ ഇപ്പൊ അരിയാൻ തന്നെ ഉള്ളൂ അനിയൻ തന്നെ ഉള്ളൂ കെട്ടാൻ-
ഏയ
ഒറ്റ ഒരാളെ ഉള്ളൂ അപ്പം ഞങ്ങളിങ്ങനെ അതൊന്നും ശരിയാവാത്ത രീതിൽ ഇങ്ങനെ നിൽക്കയാണിപ്പോ ഒന്നും ഇങ്ങോട്ട് ലെവലായിട്ടില്ല
ഉം റെഡിയാവു
ആ ആവട്ടെ എന്തായാലും എവിടെേങ്കലും ഉണ്ടെങ്കിലോക്കെ പറയയു വേണ്ടു പരിചായത്തിലെ എമക്ക ജപ്പ ആ ആതന്നെ എവിടെലൊക്കെ ആയിട്ടുണ്ടാവും മരണ വീട്ടിലൊക്കെ ചെലപ്പോ ഉണ്ടാവും പെട്ടെന്ന് പറഞ്ഞു തരാൻ ഒരു ഇത് - ന വിളിക്കുമ്പോ ചോയിക്കുമ്പോ ഒന്നും പറഞ് അങ്ങനെ ഇത് ഇണ്ടാവില്ലല്ലോ അപ്പ പിന്നെ ആലോചി - ചിറ്റൊക്കെ കിട്ടുയാണെങ്കിൽ അറിയാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് നിങ്ങള് ആ നമ്പറിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഉം പിന്നെ ഉമ്മയൊക്കെ കെടന്നോ
ഇല്ല ഞാൻ ഇപ്പ എന്റെ അനീയന്റെ വീട്ടിലായൊള്ളെ
ആഹ് അത് ശെരി എവിടെ നിക്കല് അതോ
അല്ല ഇത് എല്ലായിടത്തും ഇവന് ആറ് മക്കളാ അപ്പോ തറവാട്ടിലാണ് ഞാൻ നിക്കുന്നേ
ആഹ്
അപ്പോ താഴെയാണ് ഉപ്പാന്റെ രണ്ട് അനിയമാരു
ആഹ്
അപ്പ അങ്ങനെ ഇങ്ങോട്ട് എറങ്ങി വന്നതാ
ആഹ് അങ്ങനെ ഉം നിങ്ങളെത്ര കുട്ടികളാ
ഞങ്ങള് രണ്ട്
ആഹ്
എൻക്കൊര അനിയണ്ട് ഉം ആഹ് എട്ടില്
ആഹ് എട്ടിലാണല്ലേ പിന്നെ കസിൻസിലൊക്കെ ആരെങ്കിലൊക്കെ ആയിട്ടുണ്ടോ
കസിൻസിലി ഈഹ് ഇവടാ ഉപ്പാന്റെ കുടുംബത്തിലിപ്പോം ഒരാളത് കഴിഞ്ഞി അടുത്ത ഇപ്പ ഞാനാണ്
ആഹ് അപ്പോ ഇയാള് ഇയാള് ഇയാളെ ഞാൻ ചോയിച്ചോട്ടെ ഒരു കാഴ്ച്ചപ്പാട് എ ന്താ ഇപ്പോ ഞമ്മക്ക് ഞാൻ പറയാ ഓരോപ്പോ ഓരോ കുട്ടികക്കാണെങ്കിലും ഇപ്പോ ഓരോ ഇത്ണ്ടാവുവല്ലോ അത് എന്താണ്?
പ്പിച്ചിട്ടതാണേ
അത് ശെരി ആഹ് അപ്പോ തീരുമാനായില്ലേ
ഓഹ്
ആഹ് ആള് വിടെണ്ടോ
ഞാൻ കണ്ടിട്ടില്ല
കണ്ടിട്ടില്ല
ഞാൻ കണ്ട് വെച്ചന്നാ
ആഹ് ഇപ്പ ഇതാണ് ഇതാണ് ഇങ്ങനെ ഞാൻ പറയാ വെറുതെല്ല ഇന്നോട് അ പറഞ്ഞത്.
ആഹ് പിന്നെ വിളിച് വരിത്തീട്ട് ങ്ങനെ അപമാനി ക്കുന്നഹ് അഹ് നല്ലേല്ല
അല്ല അഹ് അഹ് അമ്മഹ് അ പറയണം പറയണം. ഇങ്ങനെ ഉണ്ടാവുമ്പോ എന്താആദ്യംതന്നെ പറയണം ങ്ങനെ പിന്നന്നെ പെണ്ണേന്നെ റിലേൻഷിപ്ണ്ട് അത് പിന്നെ നല്ലതാണെങ്കിൽ മുന്നോട്ട് പോകാ എന്നുള്ളൊരു അഭിപ്രായംമാണെന്നൊക്കെ പറയാലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി ആ ആയിക്കോട്ടെ ശരി